ഹലോ
ആഹ് കേക്കാ പറ്റ്ണില്ലേ
ആഹ് കേക്ക്ൺണ്ട്
ഏഹ് ഫുഡ്ഡ് നല്ല വർത്താനം ഫുഡ്ഡൊക്ക കഴിച്ചോ
ആഹ് ഫുഡ്ഡഴിച്ച് ഇതാ ഇവ്ടെ ഇരിക്കാണ് കൊറച്ചേരായി ഫുഡ്ഡഴിച്ചിട്ട്
ഏഹ് ഒറങ്ങലുണ്ടൊ ഉച്ചക്ക്
ഉച്ചക്ക് അങ്ങനെ ഒറങ്ങലൊന്നുല്ല ചെലെ ദിവസങ്ങള് എനിക്ക് ചെറിയ കുട്ടി ഇണ്ട് കുട്ടിണ്ട് രാത്രി ഒറ്ങ്ങാത്ത ദിവസങ്ങൾല് ഉച്ചക്ക് ചോറ്ന്ന് കഴിഞ്ഞാ കുട്ടി ഒറങ്ങ്യ ഒന്ന് കൊറ്ച്ചേരം കെട കുട്ടിക്ക് ഒന്നര വയസ്സായി
ആഹ് ഓൽക്കാരാത് അപ്പെന്താ പാലുടില്ലെ പാലുടിക്കൂലേ
പാലൊക കുടിക്ക്ണ്ട് ഒന്നൊറങ്ങി നീച്ചഴ്ഞ്ഞാല് കറന്റ് കഴിഞ്ഞാലൊക്കെ ഓൻങ്ങന പാലുടിച്ച്ങ്ങാണ്ട് ഒൺന്ന്ങ്ങാണ്ടണ് നമ്മളൊൺന്ന് കഴിഞ്ഞ പിന്നെ നമ്മക്ക് ഒർക്കിട്ടൂല
ഒർക്കിട്ടൂല പിന്ന ഓല പിന്നങ്ങന ഒർങ്ങും ചിയ്യും പിന്ന നമ്മ
ആഹ് ഒർക്ക് ശരിയാവില്ല പിന്ന നമ്മള് അങ്ങനൊയിട്ട് ഇങ്ങനെ ഇടക്ക ഇടക്ക്ന്നോണ്ട് രാവിലെ ഭയങ്കര നേരത്തെ നീക്കും വേണം മോനക്ക് രാവിലെ ആറുമണിാണ് ട്യൂഷൻ അപ്പൊ പിന്നെ ഉം ഓൻ പത്താം ക്ലാസ്സിലാണ് മൂത്ത ആള് ഉം അപ്പം പിന്നെ അപ്പൊ രാവിലെ നീക്കണോ അവർക്ക് പോകുമ്പോ ന്നെ ആ പറഞ്ഞയക്കണം അപ്പത്തും യൂണിഫോം ഇസ്തിരി ഇട്ടക്കണം യൂണിഫോം ഇട്ടിട്ടാണ് പോക്ക് എട്ട് മണിക്ക് വന്ന കഴിഞ്ഞാൽ എട്ടരയ്ക്ക് സ്കൂൾ ബസ് വരും അപ്പോൾ പിന്നെ എട്ട് മണിക്ക് സ്കൂ വീട്ട കത്തുമ്പോത്തനും സ്കൂൾക്ക് കൊണ്ടാകാനുള്ള ചോറും കൈക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡിയാട്ടോ
റെഡിയാക്കണം അതൊരു പണിയാണ് പിന്നെ അതൽ കൂട ആണെങ്ക ഈ കുട്ടികൾ ഇങ്ങനെ കരച്ചിലും ചെയ്യാൻ കരഞ്ഞുകൊണ്ടിരിക്ക
ആഹ് ആഹ് ഇവരിങ്ങനെ ഇവൻ രാവിലെ അ ഉറങ്ങ രാവിലെങ്ങണീറ്റ്ടു ആരെയും പറ്റൂല അവന്റെപ്പനും പറ്റൂല ഞാൻ കാണ്ടാണ് ഫുഡ്ക്കെ ഉണ്ടാക്കിയത് തിന്ന് ആഹ് നമുക്ക് ശരീരം കൊണ്ട് തീരെ വയ്ക്കൂല ക്ഷീണവും
ഓലെ നമ്മള് ആഹ് ചീണണം പിന്നെ ഓല എത്രയുംച്ചിട്ട് നമ്മള് ഇങ്ങനെ എടുത്ത്ടുത്ത് കൈപ്പലക്ക
ആഹ് നല്ല വേദനിക്കുകയും ചെയ്യും പിന്നെ നല്ല ശീലമാണ അന്ന് ഇറങ്ങാനങ്ങനെ അപ്പൊ കുറച്ച നേരം സോഫ സോഫൽ ഇട്ട് ടി വി ഒക്കെ ഇട്ട് കൊടുത്ത് കാർട്ടൂൺ ഒക്കെ ഇട്ടത്ത് വെറുതെ ഇട്ട് കൊടുക്കുംഞാന് അങ്ങനെ കൊറച്ച നേരം ഇരിക്കാൻ വേണ്ടിട്ട് അപ്പൊ പിന്നെ അങ്ങനെ ഒരു നല്ല ശീലം അങ്ങ് ഇരിക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ മ മറ്റേ രണ്ടാമത്തെ മോനൊ എന്താണ് അപ്പോ ഒത്ത മദ്രസക്ക് ഏഴമണിക്ക് പറഞ്ഞയക്കണോ അവനെ വിളിച്ച ണത്തി ചായ ടുക്കണം
ഉം
അപ്പോ ഒര് രണ്ടാ രണ്ടാ യൂണിഫോമും വലപ്പും രാവിലെ പോകണം മദ്രസ്സിക്കുള്ള യ ഡ്ര സൊക്ക ഇസ്ത്തിരി ഇട്ട് വെക്കണം അത് നല്ല അങ്ങനെയൊക്കെ പാട ഒരു കഥയ പറയുക
ഏ അതൊരു പാനിയാണ് അത് പറയുന്നവർക്കരു സിമ്പിൾ ആണ് പക്ഷെ അത് എടുക്കുമ്പോളേ അതിറെ അടങ്ങാറുള്ളു
ആഹ് പിന്നെല്ലാതെ
അതന്നെ ആണുങ്ങക്ക് അതായത് അതൊരു വിഷയംണ്ടല്ലോ പക്ഷെ പെണ്ങ്ങൾ ചെയ്താ കൊടുത്തപലെ ഒപ്പം ചെയ്തു കൊടുക്കേണ്ടിേ
ഞമ്മളോരീസം വീട്ടിൽ ഇല്ലാതെ നിക്കണം അപ്പടാണ്
പോലെ ഒരാൾക്ക് ആറണിക്കും ഒരാൾ എയണിക്കും എട്ടരയ്ക്ക് കറണമാതിരി
ആഹ് പിന്നെ ചെറിയ കുട്ടികൾ ഇല്ലെങ്കിൽ നോക്ക ചെറിയ കുട്ടികള പിന്നെ ഇതാക്കാ ആ പി
നോക്ക ഈ ചെറിയോല ഓലീ നോക്കണ്ട ഓലാണെങ്ക എപ്പോഴും ചീഞ്ഞ കൊണ്ടേക്കാ
ഇപ്പോ അങ്ങനത്തെര അവസ്ഥ അത് ഇപ്പ പാല ഇടിച്ചിക്കാ ട് കടക്കണണ്ട് നമ്മുക്ക് ഈ ഒന്നര വയസക്കയില ആവാമായി
ആഹ് ഓൽ വേദന ഉണ്ടാകും നമുക്കൊന്ന് തൊ എടുത്തെങ്കിന്ന് തോന്നുന്നു
ആഹ് പ്രാന്ത് പിടിക്കും ഒരു സൈഡക്ക് ചേരിഞ്ഞന്ന് ഒന്ന് മാത്രേ പറ്റുള്ളൂ ഏറ്റവും വലുത അതിന ശേഷം കുറച്ച വലുത ഒരു വയസ്സ് അയതിനു ശേഷം കുടിക്കൂല്ല അതാരണം ഒരു സൈഡ ചെരിഞ്ഞഞ് കിടന്നിട്ട് പ്രാന്തു പിടിക്കും ഒന്നുടുത്തങ്ങെ നമുക്കൊന്ന് മലന്നടുക്കാൻ പറ്റും തിങ്ങേഴിച്ചിട്ട്ങ്ങനെ കിട്ടും
അതനെ
ഉം അങ്ങനെയൊക്കെ ഇങ്ങനെ ഫോണ് കാര്യങ്ങളൊക്കെ അപ്പര് ഉച്ചക്കൊരു ക്ഷീണ ഉണ്ടാവും ചെന്തായിട്ട അപ്പൊ ഇങ്ങനെയൊക്കെ മയങ്ങും ചില ടൈമിലേ
വാങ്ങി പോകു ഞമ്മളെ കാരണംഓലായിട്ട് മല്ലിടലും വീട്ടത്തെ മല്ലിടലും ഒക്കെ അങ്ങ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ ഓല് വരാനു ആയി
ആഹ വൈകുന്നേര ആവുമ്പോ എന്റെ മോനക്ക് കടി ഉണ്ടാക്കണോ മുത്തേന് മറ്റേ പിന്നെ എന്തേിലും ബേക്കറി എടുത്താ മതി എനിക്ക് കണിക്ക് വിശന്നിട്ട് വയ്യ ഞാൻ രാവിലെ പോയതാണ് ചോറ് കൊടുത്താ പറ്റൂല ആഹ ചോറ്ടുത്താ പറ്റ ചോറെടുത്താ പറ്റൂല അപ്പ എന്ത അതാ ബരിയാണ ഒക്കെ സ്പെഷ്യല ഒക്ക കിട്ട തുങ്ങല്ലേ ബിരിയാണി ന്ന എടുത്തന്ന് നേരത്തിനു വിടണോ ആതൊക്കെ കഴിക്കും അല്ല നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ബിരിയാണി കഴിക്കൂ സാധാ ആഹ സാധാ ചോറ് പറ്റൂല എന്നന്നൊക്കെ ബ്രെഡ് പൊരുക്കുക അല്ലെങ്കിൽ പഴം പൊരിക്കുക അല്ലെങ്കിൽന്ത സ്നാക്ക് ഉണ്ടാക്ക അങ്ങനെെയൊക്കെ ഉണ്ടാക്ക ഞാ എനിക്ക്ന്ന പോട്ട ചെയ്യാന്ന ഒരു ചില ചെയ്യില്
ആഹ അത് വന്നേക്കനെല് ചോറ് കഴിക്കാണെങ്കിഒരു സമാധാനാണ് ഓൽക്കും വയറ്നറിയും
ആഹ് ഒരുക്ക് വയറ് നറീം നല്ല എണ്ണ ഇങ്ങനെ എണ്ണള്ള കടി ഇങ്ങനെ സ്ഥിരം കഴിക് ക്ക്‌ നല്ല അല്ലല്ല
ആഹ് ഡെയിലി കഴിക്കണത് നല്ലതല്ലല്ലോ പക്ഷെ ചോറ് വെയ് രാവിലെ നാറത്താണ് പോണതല്ലെ
ഉം പൂള് പറ്റൂല പൂളണ്ടല്ല കപ്പ കപ്പാഅത് പറ്റൂല ഉപ്പ്മാവ് ഇണ്ടാക്കിയാ പറ്റൂല ചക്കക്കൂട്ടുണ്ട അങ്ങനത്തെ ഒന്നും പറ്റ പറ്റൂല നാടവിഭവങ്ങള ഒന്നും പറ്റൂല അവര് ആരാ ഹൈ ടീമേരെക്കെ ജീവിക്കണപോ
അതാണെ ഓൽക്കല്ല ബ്രെഡും വല്ല ജാമ് അങ്ങനത്തെ കേക്കറ ഓൽ
ആഹ് ആഹ് അങ്ങനൊക്കെ പറ്റോ എന്താണ് പഴം പോരി ക്ക അലങ്കി എടുത്തണ്ടൊരു പോരിക്കടിക്കട ആഹ കടയിൽ നിന്ന് എന്താട പോരുക്കടി വാങ്ങുവ
ഉം അയിനും വേണ്ടപ്പ ദിവസം പൈസ ആതും പത് പ അതാണെ ദിവസം പന്ത്രണ്ട് പന്ത്രണ്ട് റുപ്പെ ആഹ ഇപ്പൊ പന്ത്രണ്ട് റുപ്യയ്ക്ണു ഇപ്പൊ എല്ലാടത്തും ഈ ഗ്യാസിന് വില കൂടീന് ശേഷേ പത്തിന്റെ കടളൊക്കെ പന്ത്രണ്ട് രൂപ അയ്ക്കുണു
രണ്ടെണ്ണം മൂന്നെണ്ണം തിന്നാലെ അവർ വയറ റിയില്ല ഒരു വല്യേ കുട്ട്യാളായിനാ മൂന്നെണ്ണം നാലണ്ണേക്കെ വേ അയ്നന്നെ വേണം പത്
ഇത്ഓരാൾ അഹ അതാണ് പിന്നെ ഒരാൾക്ക് മാത്രം വാങ്ങി കൊടുത്ത ചാ പോരല്ല എല്ലാർക്കും വാങ്ങ വാങ്ങുമ്പോ അതാണ് അതാണായി നമ്മളുണ്ടാ പോലെ ഒഴിഞ്ഞക്കണകണ്ടക്കാൻ കഴിയൂലല്ലോ
അങ്ങനെക്കെ ആയിട്ട് ഇങ്ങനെ പോണ് പിന്നെ ചെറ ടൈമിലിന്റെ ഹസ്ബന്റ് ഇങ്ങനെതന്നെ ട്ടോ ആടിയോക്കെ കൊടു ക്കും കാടി ചെല ഡൈമില് അല്ലെങ്ങനെ ഒരു അവര് നാട്ടിലാഎവിടെ ഡ്രസ്സിന്റെ ഷോപ്പിലാണ്
ആഹ് ആഹ് ആഹ്
ആഹ് അപ്പ ആരേലും ഫ്രെണ്ട്സെള് ആരെങ്കിലും ഈ വഴിക്ക് വെര്ന്ണ്ടെങ്ങെ ആണ്ട് കൊട്ത്തെയ്ക്കും വൈകുന്നേരെക്കെ അയ്റ്റേ ചെല ദിവസങ്ങൾള്ട്ടാ
ആഹ് ആഹ്
അങ്ങനെ അങ്ങനെയൊക്കെ എല്ലാന്ന്ണ്ടെങ്ങെല് രാവിലെക്കത്തെ കടിണ്ടെങ്ങെ മാവ് ഇട്ത്തെക്കും ഫ്രഡ് ജ്ല് അതോണ്ട് രണ്ട് ദോശേ അങ്ങനെയൊക്കെ ചുടും അപ്പൊ പിന്നെ മീൻകറി എങ്ങനെ എർച്ചിക്കറിയൊക്കെ ഇണ്ടെങ്ങാ അഹ് ആഹ് അങ്ങനെയൊക്കെ കഴിക്കും അല്ലാതെ ചോ
ചോറു ഞാൻ ഇവടെ രണ്ടാള് സ്കൂൾട്ട് വന്നേക്കെന്നെ ചോറാണ് കൊട്ക്കും
ആഹ് ചോറ് ഇന്ടെങ്ങെ സമാധാനാണ്
ആഹ് സമാധാനാണ് ആ ഉച്ചക്ക് രണ്ട് വറ്റ് തിന്ന്ണതല്ലേ അത് സെര്ക്ക്ന് തിന്നും ചെൽപ്പൊ അവ് ത്ത്ന്നാ ഓല് ഒറ്റക്ക് വാരി വെയ്ക്ക്ണതല്ലെ അപ്പ പിന്നെ അത് വയറ് നെറീലല്ലോ പിന്നെ ഒല്ക്ക് മഹ് മഹ് രിബേയി കഴിഞ്ഞാല് ച്ചാനും ഇതാക്കാനൊക്കെ ഇഷ്ടം പോലെ ഇണ്ടാവും ചിയ്യും
ഉം ഉം വേം വെശക്കും ചെയ്യും അതെന്നെ അപ്പ പിന്നെ ഒമ്പത് മണിക്ക് തിന്നാലും കൊഴ് ല്ല്യ വെയ്കുന്നേരം തിന്നാല് ഒമ്പണിക്ക് തിന്നാനും കിട്ട്യാ മറ്റേത് ഇന്റെ മക്കൾക്ക് മഹ് രിബ് ബാങ്ക് കൊട് ത്ത് നിസ്കാരം കഴിഞ്ഞാല് ഇമ്മാ ക്ക് ചോറ്കാട്ട് ന്നട്ട് ഞാൻ പഠിക്കാൻ ഇര്ക്ക്ണൊള്ളുന്ന് പറയും ആഹ് അങ്ങനെ അപ്പൊ ഞാൻ പറയും ആഹ് ഞാൻ പറയും ഇങ്ങക്ക് വൈകുന്നേരം തിന്നെങ്ങെ മഹ് ര്ബ്ക്ക് ഇങ്ങക്ക് പിന്നെ പഠിക്കാല്ല ഇങ്ങക്ക് ഇന്നട്ട് ഒമ്പത് മണിക്കൊക്കെ പിന്നെ ചോറ്ന്നാ രാത്രിക്കത്തെ ഫുഡ്‌ കഴിച്ചാ മതിയല്ലാന്ന് പറയും ഉം
പിന്നെ ഓൽക്ക് അത്‌ കഴിഞ്ഞ് കഴിഞ്ഞ പിന്നെ ചോ ഒർക്കം വെര്ലും തൊടങ്ങും
ഉം എത്രേം ക്ലാസ്സിലാ പഠിക്ക്ണ് മക്കളൊക്കെ
ഏഹ് ഒരാള് അഞ്ചാം ക്ലാസ്സിലു ഒരാള് ഒന്നാം ക്ലാസ്സില്
ഇഹ് ആഹ് എന്ത് കുട്ട്യാളാ ആൺകുട്ട്യാളാ പെൺകുട്ട്യാളാ
ഒരാള് ഒരാ ആഹ് ഒരാണും ഒരുപെണ്ണും
ആഹ് ആഹ് ഹസ്ബൻഡ് എന്താ വർക്കെയ്യ്ണ്
ഓല് എലക്ട്രിഷ്യന്
ആഹ് ആഹ്
ഓല് ഇവെട്ത്തെന്നെ നാട്ട്കൂടിയെന്നെ എന്താ വയറിങ്ങും പ്ലംബിങ്ങും അയ്റ്റ്
ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ എന്തൊക്കെയാ വേറെ വിശേഷങ്ങള് എന്തൊക്കെയാ വീട് വീട് ഒറ്റക്കാ താമസം
അല്ല അല്ല അല്ല ഞങ്ങള് മൊത്തത്തില് കൂട്ട് കുടുംബ
ആഹ് വീട് ഇണ്ടാക്ക്ണ്ടാ
ആഹ് വീട് പണി നടന്നോണ്ടിരിക്ക്ണ്ട് ഇപ്പ ഇഞ് നെലംപണി ഇണ്ട് വൈറ്റ്വാഷ് ഒക്കെ കഴിഞ്ഞ് വയറ് വൽ ച്ചെല് കഴിഞ്ഞു
ഉം ഉം ഉം
ഇഞ് നെലം പണി ഇണ്ട് അതെ ഇഞാണ് ക്യാഷ് ചെലവാക്കിയ കാണാത്ത പണി
ഉം ഉം ഉം
ഇഞ് എത്രെ ഞമ്മള് ഇഞ് നെലംപണിം കൂടി കഴിഞ്ഞ് കഴിഞ്ഞ പിന്നെ എത്ര ക്യാഷ് വാണം കൊറേ ക് ഇട്ത്തെത് എവ്ടെ കാണൂല
ഉം അമ്മായിമ്മിം അമ്മോസനൊക്കെ ഇണ്ടോ വീട്ട്ല് ഹലോ ഹലോ
കേക്ക്ണ്ല്ലേ
ആഹ് ആ. ഇപ്പൊ എടക്ക് കേക്ക്ണ്ട്. വീട്ടിലെന്താ ഉമ്മി ഇപ്പൊക്കെ ഇണ്ടാ.
ആഹ് ഉമ്മി എളച്ചന് എളെച്ചി രണ്ട് കുട്ട്യേളൊക്കെ ഇണ്ട്.
ഉം.
അങ്ങനെ എല്ലാരും.
പിന്നെ എന്തൊക്കെ.
ഇങ്ങള് വേറെക്കാരലെ താമസിച്ചിനി.
ആഹ് ഞങ്ങള് പുതിയ വീട്ണ്ടാക്കി മാറിയിരിക്കുന്നു.
ആഹ് ഉമ്മി ഇപ്പക്കല്ലെ.
ആഹ് ഇപ്പ ഒള്ളു. ഉമ്മ മരിച്ചിക്ക്ണ്.
ആഹ്. ആഹ്. ഉപ്പാരട്ത്ത.
ഉപ്പ തറവാട്ട് വീട്ടിലാണ്. തറവാട്ടില്. ഉം. ആഹ് എലചണ്ട് തറവാട്ടില്.
ആഹ്. ഓല് കല്യാണം കഴിഞ്ഞതല്ലേ?
ആഹ് കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ട്യേള്ണ്ട്. ഓന് ഇപ്പം ഗൾഫ് ഇന്ന് വന്ന്ക്ക്ണ് ലീവന് ഇപ്പൊ
ലീവിന്ല്ലെ.
ആഹ് ലീവിന് വന്നിക്ക്ണ്. ഒരു മാ സൊള്ളു ലീവ് തന്ന
ആഹ് ആഹ്.
എന്നാണ് കുടിരിക്കല്. വീടെന്താ കുടിരിക്ക്ണ്.
ഇനിഷാ അള്ള. റബില്ല വല്ലാവുമ്പക്കെ കയ്ല് ഇണ്ടാവൂലേ കാരം.
ഉം
ഇഞ് ഇഞ് കൊറെ പയ്യാണ്.
ഉമ്മെക്കെ ചെർപ്പക്കാത്ത്യാണല്ലൊ. വീട്ടില് പണിക്കെടുത്ത് തരു
ഉമ്മാക്ക് പശുക്കളുണ്ട്
ആഹ്‌.
അപ്പ പിന്നെ അതന്നെ ഇണ്ട് മൂന്നണ്ണം ഇണ്ട്. അപ്പ പിന്നെ ഓര് രണ്ടാളും അത് ഓ അതിന്റെ പിന്നാലെയാരിക്കും എപ്പളും
ഉം. ഉം
നന്നെ
ടൂറ്റൊക്ക പോവല് ഇണ്ടാ.
ആഹ് പോക്ക്ണ്ട്. വെക്കേഷനിലൊക്കെ പോവും
വീട്ടിൽ ചെട്യാെക്കെ ഇണ്ടാ
ചെടി പൊതുവേ കൊറവാണ് ഇവിടെ കോഴിക്കളിണ്ടായതോണ്ടേ എന്ത്‌ണ്ടാക്ക്യായാലും ബു കൈ ഇതാക്കും കൊത്തിക്കൊണ്ട് പോയിറ്റും മൈലായിറ്റും അങ്ങനെ ഒ ഒന്നും ഇണ്ടാക്കീട്ട് കാര്യല്ല. ഒക്കെ അങ്ങട്ട് നശിപ്പിക്കുവോല്
ആഹ് സ്കൂളും, മദ്രസോം, ഒക്ക ഒക്ക അടുത്തന്നെയാണ് വീടിന്റെ അടു
ആഹ്‌ സ്കൂള്ക്ക് വ ഒ വണ്ടിക്ക് പോണം മദ്രാസി അടുത്താണ് അപ്പ പിന്നെ രാവിലെ ഇവിടുന്ന് അഞ്ച് റ്റ് നടന്നാല് സ്ക് മദ്രസക്ക് എത്തും ഇവിടെ അടുത്ത്‌ തന്നെയാണ് ഇവ ടെ ഏഹ് പാടം കഴിഞ്ഞിട്ട് തോടൊക്കണ്ട അത് കഴിഞ്ഞക്കനെ വേഗം മദ്രസക്കെത്തും ഇവിടുന്ന് സലാത്തൊക്കെ ചെല്ലണതും ഇതൊക്കെ നമുക്ക് വീട്ടിക്ക് കേക്കാം
ആ എന്നാ ഒക്കെട്ടൊയ്ന്ന്
ആഹ്‌ ഓക്കെ ശെരി